ഹലോ കേക്കാവോ കേക്കാവോ
ആ് കേൾക്കാം കേൾക്കാം
ആ ആ ആ പിന്നെന്താണ് ഓ കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ലില്ലേ ഇന്ന് ലേറ്റ് കഴിച്ചില്ല കേക്കുന്നുണ്ടോ
ഓഹ്ച്ചി കട്ടി കാ ആണാലും കുഴപ്പൊന്നല്ലോ പറഞ്ഞ
ആണോ അതെ ഏഹ ഞാന് എനിക്കൊരു ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് അപ്പൊ മഴയൊക്കെ ആയോണ്ട് അയാളെ പുറത്തിറക്കിയില്ലായിരുന്നു അപ്പം മൂത്രം ഒഴിക്കാൻ ഭയങ്കര ബഹളം
സൗണ്ട് കേട്ടു
ആഹ് അപ്പ ഞാൻ അയ്ച്ച് വെളിലൊ കെട്ടിയത മഴയായാലും അതുങ്ങക്ക് മൂത്രം ഒഴിക്കുകയും അപ്പി ഇടിയൊക്കെ വേണ്ടേ കൊറെനേരം കൊണ്ട് ബെഹളം വെക്കുന്നു ഞാൻ പറഞ്ഞ് മഴയാ നീനിപ്പ അവടെ തന്നങ്ങ് അപ്പിയിട് അപ്പം ആള് കെടന്ന് കിയോ കിയോന്ന് കരയുന്ന് പോമറീനീയനാ അങ്ങനെ ഞാൻ വെച്ച് ചെറുതായിട്ട് പൊടിക്കുന്നേള്ളാം അങ്ങഴിച്ചു കെട്ടാ ഒന്ന് ഒന്നിനും രണ്ട് ആഹ് കറി ഒന്നും പ്ലാൻ ചെയ്തില്ല ഇനിയിപ്പം മീൻ മേടിക്കണം മീനൊക്കെ അച്ഛൻ മേടിച്ചോണ്ട് തരും അപ്പൊ മീൻ മേടിക്കണം പിന്നെന്തെങ്കിലും ഒഴിച്ച്കറി വേണം ഒഴിക്കാനും പെരട്ടാനും പിന്നെ ഒരു മീനുടെ വേണം അങ്ങനാണ് ഇവ്ടെ മൂന്ന്കറി എന്തായ യാലുംണ്ടാവും ഉം
ഇവിടെ ഒരു ചാറ്കറി വേണം ഒരു തോരൻവേണം ഒരു വറുത്തതും വേണം ഒന്നും വറുത്തില്ലെങ്കി പപ്പടം വേണം
ആഹ് അഹ് ആണ്ല്ലേ ഇവിടെ പിന്നെ വറുത്തതധികം വേണ്ട കാരണം ബി പ്പിക്കാരൊക്കെ ഉണ്ട് വർത്താലും നമ്മളൊക്കെ കഴിക്കത്തുള്ളൂ പക്ഷെ നമ്മക്ക് ഭയങ്കര ഇഷ്ട്ടവ വറുത്തത് എനിക്കീ ഭയ വെരെം കൂടെ പരിഗണിക്കണവല്ലോ അതോർത്ത് പിന്നെ വല്ലായിട്ട് വറ്ക്കില്ല പിന്നെ അതുപോലെന്നെ മീനൊക്കെ ഭയങ്കര റേറ്റ അപ്പോ വറക്കാനൊന്നും തെകയില്ല
ഉം
ഉം അവിടെ മീനെക്കെകിട്ടോ നല്ല മാതിരി
മീന് വെല പോലെയല്ല
ആഹ് അഹ് ആഹ്
സാധനത്തിന് വെലയും സാധനം കൊള്ളുകയില്ല
ആഹ് അതാ പ്രശ്നം ഇവിടെ ചെലപ്പം എന്താ പറയാ ചെലപ്പം കിട്ടിയെങ്കി നല്ലത് കിട്ടിയെങ്കിലായി ഇല്ലെങ്കിലായ് എങ്കിലും നമുക്ക് മീൻ മസ് സ്റ്റാ മീനില്ലെങ്കി അന്ന് എന്തോ നഷ്ടപ്പെട്ട മാതിരിയാ
ഉം
പിന്നെ നമുക്ക് ചീനിയോ ചക്കയോ എന്തെങ്കിലും ഉണ്ടെങ്കി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഇന്നലെ ചക്ക ഒണ്ടായ്രുന്നു ചക്കാ ക്ക് പക്ഷെ മീൻകറി ഇല്ലായിരുന്നു എങ്കിലും ഞങ്ങള് തക്കാളി കറിയൊക്കെവെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ഇന്ന് എന്ത്വാന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഒന്നും പണിയൊന്നും തൊട അരിയടപ്പീട്ടത് മാത്ര ഉള്ളൂ പിന്നെ ആഹ് കാ ആണില്ലേ അരി അടെപ്പേട്ട് അരി അടെപ്പീട്ടത് ഹസ്ബന്റാ ഞാന് എന്നും രാവിലെ കൊച്ചിന് ഒണ്ടാക്കുന്നൊണ്ട് ആള് രാവിലെ എഴുന്നേറ്റിന്ന് എഴുന്നേറ്റപ്പം എന്നെ വിളിച്ച് ഞാം പറഞ്ഞ് ഇച്ചിരിയും കൂടെ കെടക്കട്ടെ ആനേരം രാവിലെ എണീക്കുന്നെല്ലേ ബാക്കിയെല്ലാ ദിവസങ്ങളും അപ്പ രണ്ടുദിവസം നമ്മുക്കും കിട്ടുന്ന ഒരു റെസ്റ്റ് ഇല്ലെയോ പർഞ്ഞ് പുള്ളിക്കാരനങ്ങിട്ട് അത് അത്രയും കാര്യം ഇനിയെല്ലാം കെടക്കുവാ ഉം
പിന്നെ അതൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമുക്ക് ചെറിയ യതായിട്ട് നമ്മളൊന്നും വേറെകൂടുതലൊന്നും ചെയ്യാൻ പറയത്തില്ല
അഹ് ആഹ് അഹ് എനിക്ക് ഹെൽപ്പെയ്യും കേട്ടോ പാവാള് ഞാൻ കെടന്ന് ബെഹളംണ്ടാകുവെങ്കിലും ആള് പാവ എനിക്കെല്ലാം ചെയ്തെക്കെ ത തരും ഇങ്ങനൊക്കെ ചെറിയ ഹെല്പ്യ്യും ഇപ്പൊ നാട്ടിൽ ഉണ്ടായോണ്ട് പിന്നെ നമ്മളിപ്പം പിന്നെ എനിക്കൊരു ഇതന്ന് വെച്ചാ നമ്മള് മാ മാത്രമാണെങ്കി കുഴപ്പല്യ ഇവിടെ അച്ഛന അമ്മയൊക്കെണ്ട് അപ്പം അവര് തന്നെ വരുമ്പം വിചാരിക്ക്യും എത്ര നേരം എന്ത് ചെയ്യുവായിരുന്ന് എന്നൊക്കെ വിചാരിക്കില്ലേ ആഹ് ഒരു ഇതുണ്ടെനിക്ക് ഇപ്പം ഓടിപ്പോയി എന്തേലുമൊക്കെ കാട്ടി കൂട്ടണം. ഞാൻ വിചാരിച്ചു അപ്പ ത്തിനൊരു കിഴങ് കറിയെങ്ങാണം കുക്കറ്ണ്ടല്ലോ അങ്ങോട്ടിട്ടാ പോരെ രണ്ട് വിസില് വരുമ്പോഴത്തേന് അയിന് എന്താ തേങ്ങ അരക്ക അതിന് നമുക്ക് മിക്സി ഉണ്ടല്ലോ പണ്ട് പോലല്ലല്ലോ പണ്ടല്ലായിരുന്നോ എടിപിടിന്ന് എന്ത് കഷ് ഷ്ടപാടായിരുന്നല്ലേ
നമ്മക്കിപ്പ എല്ലാം ഉണ്ടല്ലോ
ഉണ്ടല്ലോ നമുക്ക് സുച്ചിട്ടാ എല്ലാം എന്താ പറയാ കയ്യില് കിട്ടുമല്ലോ തേങ്ങ തിരങ്ങുന്ന മി പ്രധാന കാരണം ന്താ തേങ്ങ തിരിങ്ങുന്ന മെഷിൻ ഇറങ്ങിട്ട ണ്ടന്ന് പറയുന്ന കേട്ടിനി അതുകൂടെ ഒരെണ്ണം ഒപ്പിക്കണം ഇപ്പം പണം ഉണ്ടെങ്കിൽ കിട്ടാത്തതായിട്ട് ട്ടൊന്നുല്ല ആഹ് ഇടിയപ്പത്തിന്റെ ഉണ്ട്
ഉം
എന്തല്ല ഷൂട്ട് ചെയ്യുമ്പോ അങ്ങ് ആ മാതിരി ഗണ്ണ് മാതിരി ഉള്ള ഒരു സംഭവം ഞാനും കണ്ടാരുന്നു. അതാ പറഞ്ഞെ ക്യാഷ് ഉണ്ടെങ്കിൽ ഇപ്പോ എ ല്ലാ ഉണ്ട്. അതിന്റെ അഹങ്കാരവും ഉണ്ട് നമുക്കെല്ലാം
ആ അതെ അരിയൊക്കെ നേരത്തെ വെള്ളത്തിലൊക്കെ ഇ ട്ട് ആട്ടി അരച്ചു ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും കാപ്പിയും ക ഉണ്ടായിരുന്നു.
ആഹ് അതുകൊണ്ട് എന്താ ഇപ്പൊ എല്ലാവർക്കും അസുഖങ്ങളല്ലേ അന്നും അസുഖങ്ങളില്ലല്ലോ എല്ലാവർക്കും അവർക്ക് എക്സസൈസ് വീട്ടിൽ തന്നെ ഉണ്ട് ആഹ് ഇപ്പം അവർക്ക് എക്സസൈസ് ഉണ്ട് ആഹ്
ആർക്കും പിന്നെ ആ് നേരെ ഉണ്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മതി നമുക്കൊന്ന് അരച്ച ഉണ്ടാക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞ നാല് മണി ആകുമ്പൾ അരി വെള്ളത്തിലിട്ടാ മതി
അതെ അതെ അതെ
ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ആദ്യന്നെ ഇപ്പലും ആൾക്കാർക്ക് പറ്റത്തില്ല.
ആഹ് അതെ ശെരിയ സത്യം കാര്യം ഉം അതുപോലെ അതുകൊണ്ട് എന്തായി ഇപ്പം ഈ എക്സസൈസ് ചെയ്യുന്ന എന്താ ജിമ്മ അങ്ങനെള്ള സ്ഥാപനങ്ങൾക്കെല്ലാം നല്ലതാ അവർ അവരെ ഉള്ളെന്ന് തോനുന്നു മേ മെച്ചപ്പെട്ടിട്ടുള്ളത്. കാരണം എല്ലാവർക്കും ഈ തടി കുറയാന് എന്താ അങ്ങോട്ടല്ലേ ഓടുന്നേ തീ തീറ്റി കുറയ്ക്കുന്നില്ല. ഫാസ്റ്റ് ഫുഡ് എല്ലാരും എന്താ ഈ ഫാസ്റ്റ് ഫുഡിന്റെ പുറകെയാ പക്ഷെ എല്ലാവർക്കും വണ്ണം കുറയ്ക്കണം. എന്നാ ഫുഡ് ഒഴിവാക്ക നും വയ്യ വീട്ടിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാനും വയ്യ. അതുകൊണ്ട് എല്ലാം എന്താ ആഹ് എനിക്ക ഇണ്ടണ്ട് ഹൈറ്റ് കൊറവായോണ്ടേ
ഓക്കെ പിന്നെ അതേ ഉള്ളൂ.
ഉം
ആ പിന്നെ കുഞ്ഞിന് അധികം പ്രായമായൊ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
ഇല്ല ല്ല ചെറ ചെറുതാ ചെറുതാ
ആഹ് മൂന്ന് മാസം രണ്ട് മാസമോ മൂന്ന് മാസമോ ആഹ് ഓക്കെ
ഉം തൈറോയ്ഡ് ഉണ്ട്. ഡെലിവറിയുടെ കൂടെ കിട്ടിയത ആണല്ലേ എന്തെങ്കിലും ഉണ്ടോ ഈ തൈറോയ്ഡ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ പിസി ഒടി വല്ലോം
എന്റെ പൊന്നുകുഞ്ഞെ ഉം എനിക്ക് ആക ക്കൂടെ ഒരു വിഷയണെന്ന് വെച്ച കഴിഞ്ഞാൽ എനിക്കൊരു കാലേ ഒരു മുറി വന്നിട്ട് കരിയേല
ആഹ് ആഹ് ആഹ് ആഹ്
അത് നോർമലി വന്ന് ന്നതല്ല അതിറ്റലിലുണ്ട് കുഞ്ഞതാ എന്നിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്ത് ഒരുപാട്ആശുപത്രി പോ പോയി ഒരുപാട് കാര്യം ണ്ടയില്
ആഹ് ആഹ്
ഇതുവരെ അതിനൊരു തീരുമാനുള്ള രീതിയിലായിട്ടില്ല
ആയിട്ടില്ല ആഹ് ആഹ് ആഹ് അയ്യോ
നീ ഇന്നാള് നീ എന്നോട് പറഞ്ഞതായിട്ട് ഇപ്പ ഞാാനിങ്ങനെ ഓർമ്മ വന്നു എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാ ഞാൻ എടുത്ത് ഞാൻ കൊച്ചിൻ്റെ കാര്യം ചോയ്ച്ചേ
ആണല്ലേ ആഹ് ആഹ് ആഹ്
ഉം
ഉം ഉണ്ട് ഹും അത് എനിക്ക് ഡെലിവറി കൂടെ കിട്ടിയതാ തൈറോയിഡ് എനിക്കും ഓർമ്മ വരുന്നുണ്ട് മുറിഞ്ഞ കാര്യം പറഞ്ഞ് കൊറേ ട്രീറ്റ്മെന്റ് ചെയ്തതിന് വേണ്ടിട്ട്
ആഹ് അതെ അതെ എനിക്കും ഇപ്പോഴാണ് ഞാനും അങ്ങനെ അങ് പെട്ട്
ഉം ഉം ഉം ഉം ഈ നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ
മാ വ ബുദ്ധിമുട്ടി ഇല്ലെന്ന് പറയാനായിട്ട് പൂർണ്ണമായിട്ടും പറ്റത്തില്ല ചെറിയ ബുദ്ധിമുട്ട് - ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമ്മള് ഗുളികളൊക്കെ കഴിച്ച് ഇപ്പ ദേ ഗുളിക കഴിക്കാൻ എടുക്കുവ
ഇപ്പോഴും ചെക്കപ്പ്ണ്ടോ
ചെക്കപ്പ് ഉണ്ട് മൂന്ന് മാസം കൂടുമ്പോ ചെക്കപ്പുണ്ട് വ ഇഷ്ടം പോലെ ഗുളികയുണ്ട് സിറോയിഡ് കഴിക്കുന്നു സിറോയിഡ് കഴിക്കുന്നുണ്ട് അപ്പം സിറോയിഡ് കഴിച്ചാല് ഒരു എൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നീർക്കെട്ടും ക കാര്യങ്ങളൊക്കെ ശരീരത്തുണ്ടാവുന്നുണ്ട്
അയ്യോടാ അതാ ഗുളികേന്ന് ഗുളിക അമിതമായിട്ട് കഴിച്ച് ച്ചാലും ഇല്ലാത്തതും കൂടെ വന്നോളും എന്നാ ചോദിക്കും അസുഖത്തിന് ഗുളിക കഴിക്കാതിരിക്കാൻ പറ്റോ അതും ഇല്ല എന്ത് ചെയ്യൻ പറ്റും തൊട്ടാ തൊട്ടാ അസുഖങ്ങളാ നിയാ ഗുളിക അമിതമായിട്ട് കഴിച്ചാൽ തന്നെ കരളിനായാലും
ഉം
അതക്കെ ഇനി ഉണ്ടോന്ന് നോക്കണം എന്തെങ്കിലും അസുഖം വരുമ്പോഴായിരിക്കും അതൊക്കെ ചെക്കയ്യേണ്ടത്
ഇല്ല ഞാന് എനിക്ക് പതിനഞ്ചുവസം കൂടുമ്പോ പതിനഞ്ചുസം കൂടുമ്പോ ചെക്കിങ്ങുണ്ട്
ആണല്ലേ അപ്പൊ
ഉം
എനിക്ക് കുറച്ച് നാളായിട്ട് ഒരു വയറുവേദന ഉണ്ടായിരുന്നു ഇപ്പം ചെന്നപ്പോ കല്ലിന്റെ പ്രശ്നം ഇപ്പം തൈറോയിഡായി കല്ലായി
ഉം
ഉം ഇനി എന്താണോ എന്തോ അടുത്തത്
അങ്കോ
എല്ലാ ആഹ് അത് രണ്ടും ആയി ഇനി താമസിയാതെ ഡോക്ടറെന്റെ പെടലിയൊക്കെ നന്നായിട്ട് കറുത്ത് അപ്പൊ ഡോക്ടർ കണ്ടിട്ട് പറയുന്ന താമസിയാതെ ഷുഗറിന്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട് അങ്ങന അങ്ങനെയൊക്കെ പോന്ന് എന്ത് ചെയ്യാൻ പണ്ടൊക്കെ ഇതൊക്കെ പ്രായം ഉള്ളോർക്ക് മാത്രം കിട്ട് ട്ടിയിരുന്നതാ നമുക്കൊക്കെ പ്പഴേ കിട്ടി ഇനി പ്രായമാവൂന്നടം വരെ കാണോന്നറിയില്ല ആ പിന്നെ ഹും പിന്നെ എന്താണ് പറയും മഴയൊക്കെ ആയിട്ടാന്നൊ ഒരു എനർജി ഇല്ലല്ലോ
അല്ല ഞാനിത് കേക്കുവായിരുന്നു ഞാൻ ചോ അങ്ങോട്ട് ചോദിക്കാനായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട്ഓ തപ്പൊ പറഞിരട്ടേർന്നു ഓടുമ്പൊ അല്ലെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ കേക്കത്തില്ലേന്നൊ
ആ ആ ആ
ആ ഹാ ഹാ ഇപ്പൊ സ്റ്റക്കായമാതിരി ആണോ? ആ ഞാൻ കേട്ടില്ല പറഞ്ഞത് സ്റ്റക്കായി എടക്ക്.
ചെറിയവായിട്ടേ ആപ്പു മീൻ കറി കഴിക്കാൻ വരുന്നതാ
ആ ഹാ ഹാ
ഇവിടെന്നെ
കേക്കുന്നില്ല ഹലോ
ചെറുതായിട്ട് ഷുഗറിന്റെ തുടക്കം ആയിരിക്കും ചെറുതായിട്ടേ ഷുഗറിന്റെ തൊട ക്കോന്ന് പറഞ്ഞില്ലേ?
ആ ഹാ ഹാ
ഷുഗറിന്റെ തൊടക്കമായിരിക്കും എന്ന് പറഞ്ഞില്ലേ?
പറഞ്ഞു പറഞ്ഞു
ആ അപ്പൊ അത് ഈ കറുത്തപാട് വരുന്നത് ഇത് അതി ന്റെ ആണോന്നാ ഞാൻ ചോയിച്ചത്.
അവര് പറഞ്ഞു അങ്ങനെ എല്ലാർക്കും അതാവണോന്നില്ല. ഇപ്പൊ ഞാൻ എൻട്രോക്കോളിനിസിനെ കണ്ട നമ്മളീ തൈറോയിഡിന്റെ ഒക്കെ അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചല്ല ഡോ ക്ടറ് തന്നെ എന്നെ കണ്ടിട്ട് എന്റെ പെടലി കണ്ടിട്ട് പറഞ്ഞത ഈ പെ നല്ലതായിട്ട് എന്റെ പെടലി കറ് തതെല്ലാർക്കും നാം കാരണം നമ്മുടെ മൊഖം ഒരു കളറ് ആം ആ പെടലി ഒരു കളറ് അങ്ങനെ ആവ്മ്പൊ അറിയാലോ അപ്പം ഹ് ഡോക്ടർ കണ്ടിട്ട് ന്നെ എന്നെ കണ്ടിട്ടെന്നെഇങ്ങോട്ട് പറഞ്ഞെ പെടലി കണ്ടോ കറുത്തിരിക്കുന്നേ എന്ത് എന്താന്നറിയോ എന്ന് ചോദിച്ചാ അപ്പൊ ഞാൻ പറഞ്ഞ തൈറോയിഡിന്റെറെ ആയിരി ക്കാപ്പം പറഞ്ഞ് അല്ലല്ലാ ഷുഗറിന്റെയാണ്. ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫുഡൊക്കെ കണ്ട്രോൾ ചെയ്യ് എക്സസൈസ് ചെയ്യുന്നിങ്ങോട്ട് പറഞ്ഞു പിന്നെ പോയിട്ടൊന്നുല്ല ഞാൻ നോക്കിട്ടുല്ല. ഹും എന്നാ ശെരിഞാൻ വിളി അതാ ഒരു വട്ടം മൂ പിന്നെ ശരി ന്നാ പണി നടക് ക്കട്ടെ പിന്നെ വിളിക്കാം ഓക്കെ
അ